ആഹ് കേൾക്ക്ണ്ട് ന്ന് എന്താണ് ഞായറാഴ്ച വിശേഷങ്ങളൊക്കെ അവടെ ന്താ ഭക്ഷണം.
ഞായാഴ്ച ഇല്ലേ.
ഇ ഇന്നലെ ഉണ്ടായിന് സ്പെഷ്യൽ ഇന്നെന്തോ ഉമ്മച്ചി യൂട്യൂബ് നോക്കി എന്തോ വെജിറ്റബിൾ കുറുമ അങ്ങൻത്തെന്തോ ഉണ്ടാക്കി.
രാവിലെ?
യാ ഉച്ചക്കേക്ക് ണ്ടാക്കി വെച്ചപ്പോ മീറ്റിങ്ങിന് പോയതാ.
നെയ് ചോറോ?
നെയ്യ്ച്ചോറല്ല ഈ വെജി ടബിള് വെച്ചിട്ട് എന്തോന്ന് കൊറെ ഏഹ് എന്താ വെണ്ടക്കാ. അറിയൂല വെണ്ട ആഹ് വെണ്ടക്ക. വെണ്ടക്ക പിന്നെ ഉരുള കിയങ്ങ് അങ്ങനെ കൊറെ വെജിറ്റബിൾസ് വെച്ചാണ്ട്, എന്താ അറിയൂല ഞാൻത് വരെ കേട്ടീല്ല.
ന്ന്ട്ട് ടേസ്റ്റ് ഉണ്ടോ,?
ഏയ്, കഴിച്ചിയില്ല ഉച്ചകത്തക്കെ ഉണ്ടായി ബിരിയാണി ആഹ്. നിങ്ങെളന്താ ങ്ങക്ക് എന്തെലും സ്പേഷ്യല്ണ്ടോ ഉണ്ടാക്ക്ണ്ടോ?
സ്പെഷ്യല് നോക്കട്ടെ ചെലപ്പം ബിരിയാണി ണ്ടാക്കണം.
പിന്നെരു കല്യാണംണ്ട് ഇന്നല്ലാ നാളെയാണ് വൈകുന്നേരം അവടെ പോകും വാണം. കുക്കറില് ഉണ്ടാക്കണം കൊറച്ച് കുക്കറില് കൊറച്ച് ഉച്ചക്കക്ക് മാ അത്ര മതി ആഹ്, തലേന്നൊക്കെ പോവണം അവടെ മഞ്ഞ കല്യാണംക്കെ ഉണ്ട്.
ഇപ്പോഴും മറ്റേ ഉള്ളി അരിണാതൊക്കെ ഉണ്ടോ ഇപ്പളും, കല്യാണ പേരെ പോയിട്ട്.
ഉള്ളിയൊന്നല്ല ഓഡിറ്റോറിയത്തിന്നല്ലേ, അവടെ ന്തൊക്കേ പാട്ടും. പരിപാടികളൊക്കണ്ട് റഞ്ഞു വൈകുന്നേരം
ഇപ്പളും മഞ്ഞൽ കല്യാണൊക്കെണ്ടോ?
മഞ്ഞൾ കല്യാണല്ലാ, ഒപ്പനൊക്കണ്ട്ർന്നു കുട്ടീളെ. അവടെ ആദ്യത്തെ കല്യാണാണ്, ഓല് കൊറെ കസിൻസ്ണ്ട് വല്ലിയെ ഫെമിലി ആണ്. അപ്പൊന്തൊക്കെ ഒപ്പനിം ഡാൻസ് ഒക്കെണ്ട് ർന്നു വൈകുന്നേരം താത്ത കല്യാണം പറയാൻ വന്നപ്പോ തലേന്ന് വരരുന്നു വരേണ്ടിരുന്നു പറഞ്ഞിരുന്നു.
ആഹ്.
പോവണം അടുത്ത വീട്ടിലെ താത്താനിം കൂട്ടി പോവണം ഒറ്റക്ക് പോവാൻ ഒരു മടിയാ.
ആഹ് ആഹ് ഇപ്പൊ മറ്റേ അറബിക് നൈറ്റ് മഞ്ഞൽ കല്യാണം. അതൊക്കെ പോയിണ്.
പോയോ?
ഓഹ്, ഇനി ഇൻക്ക് തോന്നണതേയ്.
ഉം
എല്ലാ കല്യാണോം പോയി മിനിമല ആണ് എല്ലാരും നോക്കണ തോന്ണ്ട്.
ഇപ്പൊ പയേ പയേ കാലത്ക്ക് തിരിച്ച് വന്നിണ്ടാവും.
അതല്ല ഇപ്പൊ ഈ ഇ ഇ ഇൻഡിവിജ്വൽ മാരേജ്ങ്ങൾ കേട്ടണോ
അത് എന്താ പരിപാടി
അത് ഞമ്മൾ അടുത്ത അറിയണ ഇപ്പ എന്റെ ഫ്രണ്ട്സ് അഞ്ചാള് നമ്മളെ ഫാമിലി നമ്മളെ അടുത്ത ആൾക്കാര് മാത്രം വിളിച്ച് ന്നിട്ട് അങ്ങനെ എന്തേലും നമ്മളെ വീട്ടിലല്ല ഇപ്പൊ ഏതേലും ഒരു നല്ല ആംബിയൻസിലെ സ്ഥലത്ത് റിസോർട്ടിലല്ല അപ്പൊ നമ്മൾ അടുത്തില്ലേതെങ്കിലും നല്ലൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാനൊക്കെല്ലേ രീതിയില്
ആഹ്
അതിപ്പോ കൂടി വരുണ്ട് ഇനി അങ്ങനെ ആയിരിക്കും
ഇന്നലെ യൂട്യൂബില്ണ്ടല്ലോ ഒരു പെണ്ണ് ആഭരണങ്ങളൊന്നും ഇല്ല്യാതെ കല്യാണം
ആ അങ്ങനെന്നെ ഇപ്പ മിനിമലായിട്ടാണ് വരുന്നത്
ആഹ് അപ്പൊ അത് ട്രെൻഡ ആണ് യൂ ട്യൂബിലൊക്കെ കൊറെ കമന്റ് ഇണ്ട് അത് എല്ലാരും ഫോളോ ചെയ്യണം പെൺകുട്ടികള് ആൺകുട്ടികളൊ ഒക്കെ സ്വർണം അങ്ങോട്ട് കൊടുക്കല് ഇങ്ങോട്ട് കൊടുക്കലൊക്കെ ഒഴിവാക്കിയാണ്ട് ഇങ്ങനത്തെ രീതി രീതിയില് കല്യാണം കഴിക്കണം എന്നൊക്കെ ഒന്ന് കണ്ടിരുന്നു
ആ അത് അയിന് ഓള് നല്ല കാണാൻ നല്ല ഭംഗി ഇല്ലോണ്ടായിരിക്കും ഒന്നും ഇല്ലായിട്ടും
ആഹ് ആ പെൺകുട്ടീനെ കാണാനല്ല ഭംഗിയ്ണ്ട് ക്ഷെ പെണ്ണിന് പൊന്ന് ഭംഗി തന്നെയാണ് ചിലോര് പറയും പെണ്ണാണ് ഭംഗി പൊന്ന അല്ല പൊന്നും വേണം എന്നാല് ഒന്ന് കൂടി ഭംഗി ഇണ്ടാവും എന്റെ ഒര് അഭിപ്രായത്തില്ട്ടോ
ഡ്രസ്സ് അത്ര ഹെവി ആയിട്ടേ ആയിരിക്കും ഈ ആഭരങ്ങൾ ആഭരണങ്ങൾ ഒക്കെ ഉണ്ടാ ഇല്ലായിട്ടും നല്ല രസല്ലത് മെഹന്തി ഇട്ടില്ലേയോള് അത് ഞങ്ങള് പറഞ്ഞപ്പളാ ശ്രദ്ധിക്കണേ
ഉം മെഹന്തിയും സ്വർണ വും ഇല്ലാത്ത ആദ്യത്തെ കല്യാണംന്നോ അങ്ങനെയൊക്കെ ഇണ്ട് ഓരോരുത്തര് ഇങ്ങനെ
ആഹ് ഓളാണേ സെലിബ്രിറ്റി ആണല്ലോ ഹനാൻഷ്യന്റെ ഇതി കൂടെ
ഉം ഉം
നിങ്ങള് കണ്ടനാള ഇതിന് മുമ്പ്
ഞാ ആ പെണ്ണല്ലോ ചിത്രം വരക്കുവല്ലോ
ആഹ് ചിത്രം വരക്കും പിന്നെ സ്വന്തായിട്ട് കാറൊക്കെ വാങ്ങി അങ്ങനെയൊക്കെ ട്രെൻഡ് ആവേണ്ടായി എടക്ക്
ടീച്ചറാണോ ഓളെ പഠിപ്പിച്ചതൊക്കെല്ലോ അന്നൊന്നും തീരെ ക്യാഷ് ഒന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട ഒരു ഫാമിലിയന്നെയന്ന് ഓളെ കഴിവ് കണ്ട് പെയിന്റിങ്ങിന്റെ കഴിവ് വരയ്ക്കണ ഡ്രോയിങ്ങിന്റെ കഴിവ് കണ്ട് ഓള ടീ ച്ചറ് ഫീ കൊടുത്ത് ഓളെ പഠിപ്പി പ്പിച്ചെടുത്തതാണെന്ന് പിന്നെ ഓള് ആ സ്കൂളിൽ ഗസ്റ്റ് ആയി പോയപ്പോ അവിടെ പറയ്ണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഇണ്ടാക്കിയതാണെന്നോ
ആ യൂട്യൂബ് ചാനല് ഒക്കെ ഉണ്ടോ ഓക്ക് നിങ്ങള് കണ്ടിയിനു
അതനിക്കറിയില്ല പിന്നെന്താ ബിരിയാ ഏ
ഹനാൻഷ്യന്റെ വ്ലോഗിൽ ഓള് ഇങ്ങനെടക്ക് ഇങ്ങനെ വരുന്ന കാണ ഓലൊക്കെ ഫ്രണ്ട്സാ തോന്നുണ്ട്
ആണ് തോന്നണ ഇങ്ങനെ കാണലൊന്നുല്ല ഇത് ഇങ്ങനെ ന്നലെ തുറന്നപ്പോ ഫോണ് കണ്ടു അപ്പ ഒന്ന് കണ്ടപ്പോ ഒന്ന് നോക്കീന്നള്ളു
ആഹ്
പിന്നെ എന്താണ്?
പിന്നെ ഇങ്ങളെന്താ ബിരിയാണീന്റെ റെസിപ്പി പറഞ്ഞര്, ഞാൻ ചോദിച്ചിട്ട് ഇങ്ങൾ പറഞ്ഞേല്ലല്ലോ.
ആഹ് ബിരിയാണിന്റെ.
ആഹ്
ബിരിയാണി പലേ അരി കൊണ്ടും ണ്ടാക്കും, ഞാനിപ്പോ ഞമ്മളാ മന്തിന്റെ റൈസ് കൊണ്ടും ബിരിയാണി വെക്കാ, സാധാ ബിരിയാണിരിണ്ട് കൈമാരി
ബസുമതിയരി ങ്കോണ്ട് വക്കെല്ലേ.
ആഹ് അന്നേരം മന്തിന്റെ ആഹ് അതും ബസ്മതി അരിയൊക്കെ ഏകദേശം ഒരേതിലന്നേണല്ലോ. അരി എന്താ വേ ഞാന് രണ്ട് രീതിയിലും വെക്കലുണ്ട്, നെയ്ച്ചോറാക്കീം വെക്കും, വെള്ളം തിളപ്പിച്ചൂറ്റീം വെക്കും. ഒരു കിലോ അരി എടുക്കാണെങ്കിൽ അതിക്കൊരു അഞ്ഞൂറ് സവാള വേണം. പിന്നെ മസാല ഉണ്ടാവും സവാളൊക്കെ കൂട്ടിയാല്, പിന്നെ ഒരു നൂറ് തക്കാളി, ഒരാൻപതോ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പാടെ ഒരെ കൊറേശെ മതി, ഒക്കെ ഓരോ ഒരു പിടുത്തം മതി.
ആഹ്
ആദ്യ അരി എന്താണ് വെള്ള ഞമ്മള് വെള്ളം വെക്കാ ഏഹ് തിളപ്പിച്ചൂറ്റാൻ അരി അതില് പട്ട ടും ഗ്രാമ്പൂടും ഏലക്കായിടും പിന്നെ ഞങ്ങള അവിടക്കൊരു ചോറ് വെക്കണ ഒരു അരിണ്ട്.
ആഹ്
അത് പോലാ
എന്ത്?
ക്കെ ഇടണ ഒരു നീളവലിയൊരു ഓല ഇണ്ട് ഒരു പച്ചക്കള
ആഹ് ഇനിക്ക് മനസ്സിലായി, ഇന്റെ വീട്ടിലിണ്ട്.
ആഹ്, എന്തോരു പേരുണ്ട്.
നീണ്ട്ട്ടില്ലേ
ആഹ്
ഇന്റെമ്മച്ചി ഒക്കയിന് ബിരിയാണി എലാന്നാ പറയന്നെ
ആഹ് ആ ഓല അരിയിലിട്ടാലേ ചോറിന് നല്ല സ്മെല്ലയ്ക്കാരം. അപ്പൊ ഞാനതൊക്കെ ഇടും, പിന്നെ നമ്മള് കോഴീന്റെ ബിരിയാണി വെക്കാണെങ്കിൽ ആ കോഴീന്റെ നെയ്യ്ണ്ടാവോല്ലോ, ഒരു വെള്ള കളർ കണ്ടിട്ട് ട്ടില്ലേ കോയിമ്മെ പറ്റി പിടിച്ചുക്കണ്
ആഹ്
അതും ആ വെള്ളത്തിക്കൊന്നിട്ട ചോറ് നല്ല സോഫ്റ്റ് ആയിക്കും.
ആഹ് അയിന്റെ നെയ്യ് വരുമ്പള് ല്ലേ
ആഹ് അപ്പൊ ഞമ്മക്ക് അധികം നെയ്യ് ഞമ്മക്ക് ഉപയോഗിക്കണ്ടീം വരൂല ചോറില് അപ്പൊ ഞമ്മക്ക് ശരീര ത്തിനും കേടുണ്ടാവൂല്ല ഇതിപ്പോ കോയിമ്മള എ ന്തായാലും ഓൾറെഡി പൊരിക്കുമ്പം ആ നെയ്യും ഓട്ടോമാറ്റിക് അയിമ്മേ ഉണ്ടാവോല്ലോ.
ആഹ്
അപ്പൊ അത് കൊറച്ചെടുത്ത് നമ്മൾ ആ വെള്ളത്തിലിടും, പിന്നെ വേണെങ്കില് ബെ ബേലീഫ് ഉണ്ടല്ലോ, ഈ കറുകപ്പട്ടന്റെ ഇല ഉണ്ടല്ലോ!
ആഹ്
അതും ഇടും, പിന്നെ കൊറച്ച് മല്ലിച്ചപ്പും പുതിന ഇലയും അരിഞ്ഞിടും, ക്യാരറ്റ് റ്റ് ഇങ്ങട്ട് ഇതൊക്കെ നല്ലോണം വെള്ളം തിളപ്പിച്ച് ചോറ് ഊറ്റിയിട്ട്, ഊറ്റി മാറ്റി വെക്കും.
ആഹ്
പിന്നെ സവാള ഒരു ഒന്ന് ഒരു കിലോന് അരിക്ക് ഒരു ഒന്നേക്കാൽ കിലോനൊക്കെ ചി ക്കൻ വെക്കുംന്നാലേ മസാല ഉണ്ടാവുള്ളൂ.
ആഹ് ആഹ്
അപ്പൊ ചിക്കൻല് മഞ്ഞൾ പൊടീം മൊളകും പൊടീം ഉപ്പും കൊർച്ച് തൈരും പിന്നെ ഞമ്മളെ ഇഞ്ചിം വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൊർച്ച് തേച്ച് ഒന്ന് പൊര്ട്ടി വെക്കും ഒരരമണിക്കൂർ.
ആഹ്
ന്നട്ട് പിന്നെ അതൊന്ന് ആ ഫോ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കല് സൺഫ്ലവർ ഓയില് ഒന്ന് ഫ്രൈയാക്കി ട്ത്ത് മാറ്റി വെക്കും. പിന്നെ ആ എണ്ണേ ലെന്നെ സവാള വയറ്റ തക്കാളി പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ നല്ലോണ്ണം വഴറ്റണം നല്ല ബ്രൗൺ കളറാക്കാ നോക്ക.
ചിക്കൻക്ക് ങ്ങള് കളറ് യൂസെയ്യേണ്ടോ?
എന്ത് കളറ്?
ഈ ചിക്കന് നല്ല കളറ്ല് നി
ഏയ് അത് ഞാൻ ഉപയോഗിക്കേല്ല ഞാ ചെലപ്പോ ബീറ്റ്റൂട്ട്ല്ലേ
ആഹ്
അത് ചെർതായിട്ടൊന്ന് മിക്സില് ക്രഷെയ്താണ്ടേ അതിന്റെ ആ കളറ്ണ്ടല്ലോ അത് കൊർച്ച് ചേർക്കും. ആഹ് അത് കൊറച്ച് ആ മസാല പൊരട്ട്ണേല് തേക്കും ന്നാല് ബിരിയാണിയില് അമ്മക്ക് ഫുഡ് കളറങ്ങനെ ഉപയോഗിക്കേണ്ട്യെരൂല്ല അമ്മ ക്ക് ശരീരത്തിനും കേട്ണ്ടാവൂല്ല നല്ല കളറ്ണ്ടാവും ന്നട്ടേ അത് ആ പൊര്ച്ച ഓയൽലെന്നെണ് സവാളിം തക്കാളി, ഇഞ്ചി പച്ചമൊളകൊക്കെ വയറ്റിട്ട്
നല്ല ബ്രൗണ് കളറാക്കാൻ നോക്കണം. സവാള അപ്പൊന്നും കൂടി ടേസ്റ്റ് വെരും ക്കൊക്കെ ഹൈദരാബാദ് ബിരിയാണി കൊറച്ച് എട്ക്കാനൊള്ളു
ആഹ്
അതൊക്കെ പോലെ ഞാൻ വെക്കല്ട്ടോ അപ്പൊ ഞമ്മളെ ഈ കേരള ബിരി നും ആ ഒരു ടേസ് റ്റ് അങ്ങനെ കൊണ്ടോന്ന ഒന്നുടെ ടെസ്റ്റ് കൂട്ണ്ട് ന്നട്ട് പിന്നെ നല്ലോണ്ണം എംന്താ മല്ലി ചെപ്പ്, പൊദീന, കറിവേപ്പില പിന്നെ ബിരിയാണി മസാല വീട്ട്ല് ഏലക്കായും ഗ്രാമ്പും നല്ല ജീരകം, സഹജീരകം ഇങ്ങനെ ഒരു ബിരിയാണിന്റെ മസ് സാലൻ്റൊരു പേക്ക് അമ്മക്ക് കടേന്ന് വാങ്ങാൻ കിട്ടൊല്ലോ
അത് നന്നായി ചൂടാക്ക്യാണ്ട് പൊടിക്കും വീട്ടില് മറ്റേ ബിരിയാണി മസ് സാല ർഞ്ഞ് പാക്കറ്റ് പോർത്ത്ന്ന് വാങ്ങാൻ കിട്ടും അത് ഉപയോഗിക്കലില്ല. ഇത് ഇങ്ങനെ ഈ പേ ആഹ് ഇതിനാ ടേസ്റ്റും മണും രുച്യൊ. ക്കെ ദിന് കൂടുതല് ഇത് ന്നട്ട് ഞമ്മള് പൊടിച്ചെട്ത്തിട്ട് പിന്നെ അത് ഇതിലേ ഈ മസാലേല് ചേർക്ക ഇ ഉള്ളിം തക്കാ ക്കാള്യൊക്കെ വഴയറ്റ്യ മസാല ണ്ടല്ലോ അതൊരു ടീസ്പൂണൊക്കെ കൂട്ട്യാ മതി പൊട്ച്ചത്
ആഹ്
പിന്നെ ഇതിലേക്ക് തൈര് ചേർക്കും. തൈരൊക്കൊരു അരക്കപ്പ് കൊർച്ച് മാണം തൈരൊക്കെ വാണം ന്നല്ലേ ടേസ്റ്റ് ബിരിയാണിക്ക്.
ആഹ് ആഹ്
ഒരു പാക്ക് വാങ്ങുമ്പോ നമ്മളൊരു ചെറിയൊര് കപ്പിന് ഒര് അരക്കപ്പ് ഒയിച്ചൊട്ക്ക. പിന്നെ കുരുമുളക് പൊടി, പെരിഞ്ചീരകം അതൊക്കെ ഓരോ ടീസ്പൂണ് ട്ടാ മതി. ന്നട്ട് പിന്നെ അടച്ച് വെ ആ അടച്ച് വെച്ച് നല്ലോണം ആ ചെറ്നാരങ്ങ നീര് ഉറ്റിക്കണ ട്ടോ
ആഹാ
അത് പിന്നെ ചെറുനാരങ്ങ നീര് നമ്മെളാ ചോറിന് വെള്ളം വെച്ചിട്ടില്ലേ അതിലൊന്നു ഉ റ്റിച്ചാല് ചോറ് വെന്ത് നല്ലോ നല്ലോം പോവൂല്ല്യാ അരി ഇങ്ങനെ വേറ്ട്ട് നിക്കും നമുക്ക് ചോറ്ങ്ങെനെ ഊറ്റിയെടുക്കുമ്പളേ
ആഹ് ആഹ്
റൈസ് കട്ടത്തൂല അതിനൊക്കെ നല്ലതാ ചെറ്നാരങ്ങ നീര് ഉറ്റിക്ക്ണത്
പിന്നെയിങ്ങെനെ ചെറിയ ചെറിയ കാര്യങ്ങള് യൂസെയ്താല് നമ്മക്ക് ഹെൽത്തിയായിട്ട് ബിരിയാണിപ്പം അൺഹെൽ ൽത്തി ഫുഡല്ലേ ഈ കളേഴ്സിന്റൊക്കെ ശ്രദ്ധിച്ചാ നമുക്കത്
നെയ്യ് ചേർക്കണ്ടി വെരൂല ഇങ്ങെനൊന്ന് വെച്ചോക്കെണ്ടി ചോറ് നല്ല ടേസ്റ്റ്ണ്ടാവും
ആഹ് ആഹ് ന്നാ ഞാ ട്രൈ ചെയ്ത് നോക്കാ ഇന്നാ ഓക്കേട്ടോ
ആഹ് ന്നാ ശെരിന്നാല്
ആഹ്
ഓക്കെ